ഹലോ
ആഹ് കേക്ക്ണില്ലേ
ആഹ് പ്പൊ കേക്കണ്ട്
ഏഹ് എന്തൊക്കെ വിശേഷം ഏഹ് വെയില ഇണ്ടാവടെ നല്ല വെയിലവിടെ
ഏഹ് വെയിലൊന്നുല്ല മങ്ങി മതിൽത്തന്നെയാണ് മഴ ഇല്ലന്നേള്ളൂ
ആഹ് ഇവിടെ നല്ല ഇത്ര നേരം മഴയായിരുന്നുു ഇപ്പോ വെയിലാറച്ചിണ്ട് ഞാൻ തുണികളെ
ഏഹ്
അലക്കിയത്ണ്ടായിരുന്നു അതൊക്കെപ്പോ ആ വെയില
ഒന്നാകാത്തേണ്ടാവും ഏഹ് ഇവിടെ വെയിലൊന്നുംല്ല
ആഹ് ആഹ് അയ്നാണ് ഇവടെ വെയില് കാണുമ്പരു സന്തോഷം ഇപ്പ രണ്ടും കൊറേസായിലെ.
ആ മഴ പെയ്ത്ട്ട്ലേ?
ആ മഴന്നർന്നില്ലേ കൊറേസായിലെ വെയിലർച്ചിട്ട്.
ആഹ്
അപ്പ കാണുമ്പം ഭയങ്കര സന്തോഷം.
ഇഹ്ഹ്ഹ്
രണ്ട് മൂ കൊറെ ദിവസത്തെ തുണികള് ഇങ്ങനെ
കൊറെ ഒണക്കാണ്ടാവൂല്ലേ?
ആ ഒണക്കാണ്ടാവും കുട്ട്യാൾ ഉണ്ടാവോണ്ടേ.
ആ ചെർതാ അതാണ് ഒണങ്ങി കിട്ടാൻ പണി ചെറിയത്.
വല്യോര്ടെ വേഗം ഡ്രസ്സ് ഒണങ്ങുല്ലോ.
ആ പിന്നെ തുണികളും നല്ല വെൽപ്പം ഇള്ളതൊക്കെ ആറിടാം സുഖാണല്ലോ.
വലിയ തുണികള് വേഗം ഒണങ്ങും ചെറിയത് ചെറിയ കട്ടില്ലാതാവുമ്പഴേ
ആഹ് ഈ ടൗസറും പാന്റും അങ്ങൻത്തൊക്കെ ആകുമ്പളേ കയ്യൂല.
ആകുമ്പം തീരേ ഒണങ്ങൂല പെൺ കുട്ട്യേൾതേ പിന്നേം ഒണങ്ങും തോന്നും. ആ ജീൻസ് ഒക്കെ ഭയങ്കര കട്ടിയല്ലേ അതെ അതെ അതെ.
ഉം എല യൂണി ഫോമൊക്കെ തൊടങ്ങിയോ സ്കൂളിലേക്ക്?
ആ സ്കൂളിക്ക് ഇന്നാണ് യൂണിഫോം ഇട്ട് പോയത്.
യാഹ്
ഉം ഉം ഇത് വെ വെരെ മറ്റേ ഇതായിരുന്നു പിന്നെ കളർ ഡ്രസ്സ് തന്നെയായിരുന്നു ആ ഇന്ന്പ്പോ ഇട്ട് പോന്നു. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്പന്ന് കൊണ്ട് വരാൻ പർഞ്ഞു ഇതുവരെ വെറുത ഇങ്ങനെ ആ റഫ് ബുക്ക് മാത്രം കയ്യ്പിടിച്ച് പോവേര്ന്നു ഉം. ഇന്ന് ടെക്സ്റ്റ് കൊണ്ടോവാൻ പർഞ്ഞ്ണോ ഉം ഉം അതെല്ലേ.
എന്ന് ബുക്ക് ഈ ടൈം ടേബിൾ ഒക്കെ ആ ടീച്ചർ അന്നന്ന് വിടും. ടൈം ടേബിൾ കൊടുത്തീല്ലാ? ഇന്നെടുക്കണ്ട്യ ഇവടെ കൊണ്ടരണ്ട വിഷയം എന്ന് പർഞ്ഞി
ആ വാട്സപ്പിൽ ഇങ്ങനെ വിടല്ലേ? ഇപ്പൊ പിന്നൊക്കെ ഇ ഇപ്പൊ പിന്നൊക്കെ അങ്ങനെയല്ലേ വിടല് പണ്ടൊക്കെ നമുക്ക് ടീച്ചർ നാളെ ഇന്നത് കൊണ്ടുവരാന്ന് പർഞ്ഞിട്ടല്ലേ പറയല്.
ആ അപ്പൊ മക്കക്കിങ്ങനെ അതാണ് ഓർമ ശക്തി ഇല്ലല്ലോ ഒക്കെ മൊബൈൽ ഇണ്ടാവും ന്ന് പർഞ്ഞ് ആ
ഇപ്പം മറക്കാണല്ലോ നമ്മളെല്ലാ കാര്യം
അതന്നെ ഫുള്ള് മൊബൈൽ ഇണ്ടാവുന്ന്ള്ള ആ ഒര്
അതാണ് അതാണ് ഓർമ്മല്ലല്ലൊന്നും കുട്ട്യാൾക്ക് വല്യാൾക്കൊക്കെ അങ്ങൻത്തന്നെ ചോറ് കഴിച്ചോ?
മക്കളെങ്ങനെ ഫോൺലൊക്കെ ഏ ഇപ്പളും നിക്കോ അല്ല ഫോൺ കൊട്ക്കല്ണ്ടോ?
രാവിലെ ഒറ ഒണരണങ്കി ഫോണ് ഒറങ്ങണെങ്കി ഫോണ് ഭക്ഷണം കഴിക്കണെങ്കി ഫോണ് ഫുള്ള് ഫോണ.
അഹ്ശരി എല്ലാ മക്കളെ കഥയും അങ്ങൻ തന്നെ അല്ലേ.
എല്ലാ കുട്ട്യളും ചെറിയ കുട്ട്യളും ഒരു വയസ്സായ കുട്ട്യള് മുതൽ തൊടങ്ങല്ലത് ഇതന്നെല്ലേ.
അതന്നെ ആ ഓൽക്ക് ഫോണില്ലാതെ കയ്യൂല. ഇപ്പ ഈ രണ്ട് മാസം ലീവും പാടെ വന്നപ്പളേ ഞാന്പ്പതാ മോളോട് ഫോണ് വാങ്ങി വെച്ചപ്പോള് കെടന്നൊറങ്ങ.
ആഹ് വെള്ളിയാഴ്ച പിന്നെ എട്ടരയ്ക്ക് താഴെ പോണം ഞങ്ങക്ക് വീടിന്റെ അടുത്തേക്ക് വരില്ല ബസ്സ്
ആഹ് ആ നേരത്തെ വരുല്ലോ അല്ലേ
നേരത്തെ വരും വെള്ളിയാഴ്ച അപ്പൊ ഒണർത്തണെങ്കില് ഫോണ് ഞാന് ജനലിന്റെ അവിടെ കൊണ്ട് വയ്ക്കും യൂട്യൂബ് ഓൺ ആക്കിയിട്ട്. ഏഹ് എന്നിട്ട് അവര്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടങ്ങട് ഓണാക്കി ക്കി വെച്ചാ അത് ഇങ്ങനെ കേട്ടിട്ടാ ഒണരൽ
അള്ളാഹു അങ്ങനെ ഭ ഇങ്ങളേല് ഭയങ്കര തട്ടിപ്പൂണ്ട്ല്ലേ
ആഹ് അങ്ങനെയൊക്കെണ്ട് അവര് ചെറിയ ആൾക്കാര് ചെറുത് ട്വിൻസാണെനിക്ക് അവര് യു കേ യു കെ ജിക്കാണ് ഇപ്പോ
എഹ് മോനോ മോളോ
ആ രണ്ടും മോളന്നെണ് അല്ല മോനാണ് മോളില്ല നാല് മക്ക മക്കളാണ് നാലാളും ആൺകുട്ടികളാണ് ആ അതെ അതെ അപ്പഴേ അവ അത് ചെറിയൊരു ഉണത്തി കിട ചെറിയാളും രണ്ടാമത്തെ ആളും വല്യോന് പിന്നെ പത്താം ക്ലാസ്സിലായിരുന്നു അപ്പൊ അവര് അവരെ മൂന്നാള് ഒരുപോലെല്ലേ മൂന്നാൾ ഒരേ പോലെ മറ്റൊരു രണ്ടാ മത്താള്
ഏ വല്യ അതൊന്നും ഇല്ലല്ലേ ഒക്കെ ചെറിയ ചെറിയ മക്കളാണ്
ആ അതെ അതെ അതെ ഒണർന്ന് വരണെങ്കിലേ നല്ല പണിയാണ് രാവിലത്തെ
ആഹ്
അവരെ ഒണർത്തി കുളിപ്പിച്ച് ചിലപ്പോ പല്ല് വരെ തേച്ച് കൊടുക്കേണ്ടി വരും നമ്മള് ഉം പല്ലും തേച്ച് ചായൊക്കെ കൊടുത്ത് ആ അതെ ആ തണുപ്പാവുമ്പോ നീക്കാൻ ഭയങ്കര ഭയങ്കര മടിയാ അപ്പൊ ഞാാന് രാ ആഹ് ചൂട് വെള്ളം ഇല്ലെങ്കി കുളിക്കാൻ ഭയങ്കര മടിയാണ് ചൂടുവെള്ളം വേണേ കുളിക്കണെങ്കി ചൂടുവെള്ളം വേണം
ഇവിടെ പിന്നെ ആ പ്രശ്ണൊന്നും ഇല്ല എത്ര തണുപ്പ തണ്ടുപ്പ്ണ്ടെങ്കില് ഞാൻ ഇൻക്ക് സങ്കടാവുട്ടോ ഇങ്ങനെ തണുപ്പത്ത് കുളിക്കുന്നേ അപ്പൊ ഞാൻ തീരെ ചുട് എനിക്കൊന്നും വേണ്ട അപ്പൊ ഇന്നോട് എന്താറിയോ ഓള് പറയല് തലേല് ചൂടുവെള്ളം പറ്റൂലല്ലോ പിന്നെ തലേല് പാരുമ്പോ എന്തായാലും തണ്ത്ത വെള്ളം പാരണ്ടെ പിന്നെ ഇന് ഒന്നായിട്ട് പാര ര്ണല്ലേ നല്ലേന്ന് അറിയോ അപ്പൊ ഞാൻ പറയും എന്നെ കാട്ടിംബുദ്ധി അൻക്ക് ഇണ്ടല്ലോ പറയും നമ്മള് പാവല്ലേ തണുപ്പ്
ആഹ് നമുക്ക് പാവം തോന്നീട്ടേ പിന്നെ അഥവാ പ പച്ച വെള്ള ആണെങ്കിൽ അന്ന് അവർക്ക് കുറുമ്പ് ഭയങ്കര വാശിയും കുറുമ്പാണ്
ആഹ്
ഏ അപ്പൊ കുറുമ്പളകി ചിലപ്പോ സ്കൂളിക്ക് ഇന്ന് ഞാൻ പോണില്ലാ പറഞ്ഞാ പെട്ടില്ലേ അപ്പൊ പിന്നെ ആദ്യം തന്നെ സോപ്പിട്ടിട്ട് ചൂടു വള്ളത്തിലാണ് കുളിപ്പിച്ച കൊഴപ്പല്ലല്ലോ
ആഹ് പിന്നെ തലേ പാരുമ്പോ എന്താലും തണ്ത്തള്ളം പാരണ്ടേ
ആ തലേല് ഞാന് വെറും പച്ചവെള്ളം അപ്പളും പാരില്ല തലേല് അത്രയ്ക്ക് ചൂടില്ലെങ്കിലും കുറച്ച് പച്ചവെള്ളം കുറച്ച് ചൂടു വെള്ള ആയിട്ട് രണ്ടും പാടെ മിക്സഡ് ആക്കിയിട്ടേ അങ്ങനെട് ഒഴിച്ചു കൊടുക്കല
ആഹ്
ഉം വെറും പച്ചെള്ളാണെങ്കി അല്ല അവ സ്കൂള്ല്ലാത്ത ത്തെ സമയത്തൊക്കെ അവര് മഴയെത്തെറങ്ങി അല്ലെങ്കി വെള്ളത്തി കളിക്കാണെങ്കി ഓലിക്ക് ക്ക് ഒരു കൊ വിഷയോല്ല ആഹ് അപ്പൊ ഒരു പ്രശ്നോല്ലാ വെള്ളം വെറുതെ മേല് കൂടെ പാർന്നിട്ടും വെള്ളത്തി ചാടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് നമ്മള് കാര്യം ടിച്ച് സ്കൂളിക്ക് പൊറപ്പെടിക്കണ നേരത്ത് പച്ചെള്ളം പാർന്നാ അന്നത്തെ ദിവസം ചെലപ്പോ പോ ക്കാവും
എള്ളാ ഉം ഉം അതന്നെ ഓലെ സോപ്പി ട്ട് കൂടിയാതെന്നെ കച്ചറല്ലാതെ പോവുള്ളൂ മറ്റ് പോയി കിട്ടൂലാ വ് ചെറുതാവമ്പളാ ഓളെ മോളാ ഇങ്ങനെ തന്നെയേന്നി ഇപ്പോള് ആറിലൊക്കെ എത്തിപ്പോ ഉഷാറായിട്ടോ ഇപ്പൊ വെല്യ കൊഴപ്പൊന്നുല്ലാ ഓളത് ഓളെതായ പണികളൊക്കെ ഓളന്നെ കൊറച്ചാട് കയ്യണം ടിൻസു അല്ലേ കൊറച്ച് പണി ഇണ്ടാവും ഏതാലും
കൊറച്ചൂടി ആവണേ കൊറച്ചും കൂടി ആവണം ആഹ് അതെ അതെ ഇവിടെ രണ്ടാമത്തോൻ അതുപോലെന്നെ
കൺട്രോളെയ്യണം രണ്ടാളു അല്ലേ
ആഹ് അതാണ് ഇന്നത്തെ ഇന്നലെ ഇതുപോലെ കുറുമ്പെളെകീറ്റ് മൂത്താള് പോയീല്ലാ
ആഹ് ആഹ്
പിന്നെ മറ്റേ ചെറിയോര് രണ്ടാളും മാത്രം ഒറ്റക്കാ പറഞ്ഞയച്ച്
ആഹ് അവര് മൂന്നാളും ഒരു സ്കൂളിലായിക്കൂല്ലേ
ആഹ് മൂന്നാളു ഒരു സ്കൂളിലാണ്
ആഹ് ആഹ്
ക്ലാസ്സല്ലേ ഉള്ളൂ മാറ്റം ഉം ഉം
ഉം ആഹ് അതന്നെ ഇപ്പൊ ഒരുമിച്ച് വരാനും ഒരുമിച്ച് പോവാനൊക്കെ സുഖാണല്ലോ
ആഹ് അതെ അതെ ആഹ്
ആവണല്ലേള്ളൂ
ഒരു മണി ആറ് മണി ആയി ഉം ഉം എന്തായാലും ഇന്ന് നല്ല വെയില് കണ്ടപ്പ നല്ല സന്തോഷം തുണിയാളെ ഒണക്കെട്ടെച്ചിട്ട് ഇങ്ങനെ നിക്കാ
ഉം അത് പിന്നെ ത് മടക്കി എടുത്തെച്ചാലേ സമാധാനം ഇണ്ടാവുള്ളൂ
ആഹ് അതെ അതെ ഇന്ന് അലക്കിയിട്ടില്ലാ ഇന്നലത്തെ അതൊക്കെ അയലൊഴിവ് വേണ്ടേ
ആഹ്
അപ്പൊ ഒണങ്ങാതെ അലക്കീട്ട് കാര്യല്ലാ വിചാരിട്ട് ഒരീസം രണ്ടീസം കൂടു അല്ല അല്ല ഇപ്പൊ കല്ലിലല്ലാ കല്ലായിരുന്നു ഇപ്പ മിഷ്യേൻലാ ഇടാ ഇപ്പൊ മിഷ്യേൻലിടലാ അയില് ഒണക്കല്ണ്ട് ഒരുവിധൊക്കെ ഒണ ക്കും ഒരു വിധൊക്കെ ഒണക്കും പിന്നെ എന്നാലും ഇമ്മക്കൊരു ചൂട് തട്ടിക്കണല്ലോ
ആഹ് ആഹ് അതന്നെ അയില് നല്ലോണൊന്നും ഒന്നങ്ങൂലാ വെള്ളക്കെ ആട് പോയി കിട്ടുന്നോള്ളൂ
വെള്ളം പോകുന്നുള്ളൂ ഇമ്മക്ക് ആ ചൂട് തട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലു ണ്ടാവും റി ആഹ് തുണികളൊര്ത്ണ്ടാവില്ലല്ലോ ഇമ്മക്ക് ആ വെയിലട്ടി ഒണങ്ങീട്ട് മടക്കി വെക്കുമ്പൊരു വൃത്തിയല്ലേ
ആഹ് ആഹ്
ചെറിയ കുട്ടികളാവണം അന്ന് അന്ന് ത്തി കല്ലിൽ തന്നെയായിരുന്നു അലക്കിറത് അന്ന് മിഷിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ
ആഹ് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടായി ഉണ്ടാവൂല്ലേ
ഓ അന്ന പിന്ന എന്താ അന്നത്തെേക്ക അവസ്ഥ അന്ന് പാമിഴസും പോലും ഉപയോഗിക്കല കുറവ് ആന്നു
ഉ ആ അപ്പൊ നേരെ ഉണ്ട് ആരെ വീട്ടില് വേറെ ആരുണ്ടേനോ നോക്കാനൊക്കെ
വീട്ട് ഇവിടെ അമ്മ ഉണ്ട് അവിടെയും അമ്മ ഉണ്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ വീട്ട
ആഹ്
ഇവിടത് അതുപോലെ അമ്മ ഇവിടുത്തെ അമ്മന്റെ ഇവിടെ
ടെൻസൊക്കെ ഉണ്ടാവുമ്പോ എന്തായാലും ആള് വേണല്ലോ
ആഹ് അലക്കലും കാര്യങ്ങളൊക്കെ സ്വന്തമായി പിന്നെ കുട്ടികള എടുക്കാൻ ആളുണ്ട്ന്ന് മാത്രം അതന്നെ സമാധാനല്ലേ
ആഹ് ആഹ് അതന്നെ മ ക്കള് ഒരാള് നിലവിളിക്കുമ്പോ ഒരാള് ഉറങ്ങക്കി ഒ ഓലപ്പോ വേറെ ആരോ നോക്കുമ്പോത്തിനും ഓലൊണരും അങ്ങനെ ഓലെ നോക്ക ഈ ടിൻഷന നോക്കണ കൊറച്ച് ബുദ്ധിമുട്ടാണല്ലോ കൊറച്ച് വലുതണ വരെ ഇവടെ
എല്ലാരും പറ എല്ലാരും പറയും ടി ടിൻസകുമ്പോ നല്ല സു നല്ല രസ കാണാന അറിയുമ്പ
ആഹ് രസാണ് ഓല ഒരുമി കുളിപ്പിച്ച് മാറ്റി ഒരുക്കുമ്പോ
ഞാൻ പറയും കാണണ രസല്ല നമുക്ക് അനുഭവ ഇല് ഇണ്ടാവുമ്പോ അറിയ അറിയ്
ഉ
പിന്നെ ആൺകുട്ടികളെ ആവുമ്പോ കുറുമ്പൊക്കെ കൂടുതലാണല്ലോ
ഏഹ് ആഹ് ഇവിടെ കൊറെ ആൾക്കാർക്ക് ഉണ്ട് ടിൻസ് മൂത്തച് മൂത്തച്ചിക്ക്ണ്ട് നാത്തൂന്ക്ക് ഉണ്ട് നാത്തൂന്റെ മോക്ക്ണ്ട്
ആഹ് അന്ന ശരിട്ടോ
കൊറെ ടെൻസുമാരുണ്ട്
ന്ന ആയിക്കോട്ടെട്ടോ ടൈ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ആഹ് ന്ന ശരി ശരി
ആഹ് ആഹ്